കേൾക്കുന്നുണ്ടോ
ഹലോ
ആഹ് കേൾക്കണണ്ടോ
ആഹ് കേൾക്കുന്നുണ്ടോ ഉം സുഖല്ലേ
എന്താ പരിപാടി
ആ ഞാന് മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചപ്പോ ആരും ഇല്ലരുന്നു നിങ്ങള് എന്ത് ചെയ്യുന്നു
എന്താ വീട്ടിലാണ് കുട്ടികളൊക്കെ സ്കൂള് പറഞ്ഞ് ഇപ്പോ ഇവിടെ ഇരിക്കുകയാണ്
നിങ്ങൾക്ക് എത്ര കുട്ടികളാ
ഒരാള് എൽ കെ ജിയിലും ഒരാള് അഞ്ചിലും
ആഹ് പിന്നെ ആൺകുട്ടിയാ പെൺകുട്ടിയാ
രണ്ടും പെൺകുട്ടികളാ നിങ്ങക്കോ രണ്ടും പെൺകുട്ടികളാണ്
ഓ ഓ
നിങ്ങക്കോ
എനിക്ക് മൂത്തത് മോള് പിന്നെ രണ്ട് ആൺകുട്ടികള് താഴെ രണ്ട് ആൺകുട്ടികള് മോള് എട്ടില് പഠിക്കുന്നു മോന് ആറില് പഠിക്കുന്നു ചെറുത് എൽ കെ ജിയില് പഠിക്കുന്നു ആഹ് അതെ ഇപ്രാവശ്യം
മഴ ഉണ്ടോ അവിടെ
ഇല്ല ഇന്നിപ്പം വെയിലുണ്ട് ഉം
രാത്രി നല്ല മഴേനു തോന്നുന്നുണ്ടല്ലേ
ആഹ് രാത്രി മ്മ് ഇന്നലെ രാവിലെ നല്ല വെയിലുണ്ട്.
ആഹ് നല്ല വെയിലാ ആഹ് ശരി ഇന്നലെ പിന്നെ പകല്.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
മഴ പെയ്തിട്ടില്ല
ആ ആഹ്
രാത്രിയാണ് തോന്നുണ്ട്ഒരു മഗ്‌രിബിന് ശേഷം
ആഹ് അതെ ആ അന്നേരം മഴ പെയ്തത് അതുകൊണ്ട് രാവിലെ ഡ്രസ്സ് ഉണങ്ങി കിട്ടും
ആഹ് അതാണ് ഒന്നാമത് ആഹ് ഒന്നാമത് തോരൻ ഇടാൻ സ്ഥലം ഇല്ലാത്തോണ്ടേ ഭങ്കര ബുദ്ധിമുട്ടാ
ഉം.
അകത്ത് കയറ്റിയിട്ടും കാര്യമില്ല ഉണങ്ങി കിട്ടൂലല്ലോ. പൊറത്താണ് ആ അതാണ് അതാണ് ആ ഒരുമാതിരി സ്മെല്ല് ഈ മക്കള്. സ്കൂളിലൊക്കെ പോണ ടൈം ആയോണ്ടേ അതൊരു വൃത്തിയില്ലാഞ്ഞാൽ അത് എടങ്ങേറാണ്.
അതാണ്.
യൂണിഫോമം ഒക്കെ ആകുമ്പോ ഒന്ന് കാറ്റ് തട്ടിയാ ഉണങ്ങേണ്ടതേ ഉള്ളൂ. അപ്പൊ വെയിലൂടി ഉണ്ടായാല് വേഗം ഉണങ്ങി കിട്ടും.
ഇവിടെ അതന്നെ രണ്ടുദിവസം അല്ലേ വെയിലുള്ളതോണ്ട് വേഗം പൊറത്ത് കൊണ്ടുപോയ് ആറിയിടും.
അതാണ് അതാണ് മോന് കളി കാണാനൊക്കെ പോവലുണ്ടോ?
ഇല്ല ഓന് കളി ഫോണില് എന്റെ ഫോണില് നിന്നാ നോക്കിട്ട് കാണുന്നെ.
ആ അത് ശരി ഉം അങ്ങനെ കളി പിരാന്തൊന്നുവില്ലേ?
ഓ അതേ ഉള്ളൂ ഫുട്ബോളിന്റെ ഭ്രാന്താ ആ.
അതാ അതാ ചോദിച്ചെ രാത്രി സമയങ്ങളിലൊക്കെയേ കാണാൻ പോകലുണ്ടോ അടുത്ത വീട്ട്
ഇല്ല രാത്രി അങ്ങനെ ഞാൻ വിടലില്ല പിന്നെ പഠിക്കുന്ന സമയവും അല്ലേ. രാത്രി ഞാൻ അങ്ങനെ ഫോൺ കൊടുക്കാറില്ല മോന്.
അയ്ശരി ഫോണില് ഫോണില് കാണാല്ലോ ആ പകൽ ടൈമില് വൈകുന്നേരമൊക്കെയാണെങ്കിൽ പിന്നെ സ കാണാൻ പിന്നെ നടക്കുന്ന ടൈം പല ടൈമാണ് രണ്ട് മണി മൂന്ന് മണി.
അത് തന്നെ ഉം അന്നേരം ഒന്നുമില്ല . റ്റും സമ്മതിക്കാറില്ലേ പിന്നെ ഫോണില് വരുമ്പോയിങ്ങനെ. ആ ആ മറ്റേപ്പം ബാഡ്മിൻ കൂടെ പഠനവും കൂടുമല്ലോ.
അതാണ് ഉം ഒരു കളീന്ന് പറഞ്ഞാല് ഭയങ്കര പിരാന്തല്ലെ. ഇപ്പം ഇന്നാളിപ്പം വാർത്തേല് കണ്ടു ഞാന്. ഒരു രണ്ടായിരത്തി പതിനെട്ടെങ്ങാനെന്തോ ഒരു ഒരു കുട്ടി ഇത് ഇപ്പം നല്ലോണം കളിക്കണ ഒക്കെ ഒരു കുട്ടിയാണ് അപ്പൊ ആ കുട്ടി ഇങ്ങനെ കളി കളിയായിട്ട് ഇങ്ങോട്ട് ബന്ധപ്പെട്ട് നല്ലോണം ഇങ്ങട്ട് അടുത്തിട്ടേ ആ കുട്ടി എന്താ ബ്രസീലിന്റെ ടീമേയ്ന് തോന്നുന്നുണ്ട് അപ്പൊ ഉം. കളിക്കൊക്കെ പോകണതും ട്രോഫി കിട്ടണതൊക്കെയാണ് അപ്പൊ ആ വാർത്തേൽ ഇങ്ങനെ കണ്ടു ആ കുട്ടി എന്താ പറയാ റി ബ്രസീല് കഴിഞ്ഞ പ്രാവശ്യം തോറ്റല്ലോ. ഫൈനൽ ആയപ്പോ അത് യിന് വല്ലാ തെ അതയിന് ഷോക്ക് ആയി അതിന് പിന്നെ അങ്ങനട് ഷോക്കായി പിന്നെ അത് വേഗം പോയി കെടന്ന്. പറഞ്ഞ് പിന്നെ രാവിലെ കുറേ നേരം കഴിഞ്ഞാര് എണീറ്റത് തന്നെ. രാവിലെ എണീറ്റ് പിന്നെ അ ആ. എണീറ്റിട്ട് കണ്ണ് തൊറക്കണില്ല പിന്നെ ഫുൾ വൊമിറ്റിംഗ് ഫുള്ളായിട്ട് വൊമിറ്റിംഗ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്ക. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. കാണിക്കാൻ പോയി ഡോക്ടറെ കാണിച്ചതിന് ശേഷം പിന്നെ ഇവനൊരു അന്തം അന്തമില്ലാത്തൊരു ചെയ്യല് കയ്യും കാലും വേറെ രീതിക്കായി മാറി കളി അങ്ങാണ്ട് പ്രഷറ് പെട്ടനെ അതാണ് ഉൾ ഉൾകൊള്ളൻ കഴിയണില്ല ചെറിയ മക്കളല്ലേ പെട്ടന്നങ്ങ് ഉൾ ഉൾ കൊള്ളാൻ കഴിയില്ല അതങ്ങട്ട് തലക്ക് കേറിയതായിരുന്നു അപ്പം അത് ആ എന്തോന്ന് കൗണ്ട് എന്തോ കൂടി ആ പറ്റനേയും ഇങ്ങട്ട് പറ്റ പറ്റനേ കണ്ട് പ്രഷറ് കുറയോ കൂടോ അങ്ങനെന്തോന്ന് ചെയ്ത് പറ്റിയേം ഇങ്ങോട്ട് ഇപ്പം വീൽ ചെയറിലാണ് അപ്പ ആ വാർത്ത. അങ്ങനെ വാർത്ത ചെയ്യുന്ന ആൾക്കാര് പോവല്ലോ വീട്ട്ക്ക് കളിയായിട്ട് ബന്ധപ്പെട്ടതാകുമ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ. കണ്ടപ്പോ ഭയങ്കര ഷോക്കായി ഞാൻ പറയാ അവിടെ കളിക്കണ കളിക്ക് ഞമ്മള മക്കൾ ഇവിടെ കിടന്നേ
അതാണ് മക്കള് കളീന്റെതാവുമ്പം ഞാൻ അങ്ങനെ അങ്ങ് കൊടുക്കാ
ആ കളി വേണം പക്ഷെങ്കി എല്ലാം നമ്മക്ക് ഉൾക്കൊ ഇപ്പ ഇപ്പത്തെ സാഹചര്യത്തിൽ മക്കൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തൊര അവസ്ഥയാണല്ലോ. അതാണ് വല്ല്യരു ബുദ്ധി ബുദ്ധിമുട്ട് അപ്പം കളി വേണം പ്പ ആ പേരന്റ്സിന് ആകെ ആ ഒരു മോനേയുള്ളൂ. അത് നല്ലോണം ഫുട്ബോളും. കാര്യങ്ങളൊക്കെ കളിക്കണ കുട്ടിയാ അലോണം പഠിക്കണ കുട്ടിയാണ് ആ വീട്ടില് ഫുള്ളും ട്രോഫിം കാര്യങ്ങളൊക്കെങ്ങ വടെ നെർഞിരിക്ക അപ്പ കണ്ടപ്പ ഭയങ്കര സങ്കടം കാരണം യ അത്രത്തോ ഓള ആ ആ കുഞ്ഞിനെ അത്രത്തോളാക്കി ഇട്ക്കണെങ്കിലൊരു കഷ്ടപ്പാട് എത്ര ണ്ടാ പേര മറ്റൊരു കളി. ൻ്റരു കാരണംകൊണ്ട് ഒറ്റരു ഒരു ദിവസത്തരു കാരണം കൊണ്ട് ആ കുട്ടി അക്കോൽത്തിലാവാന്ന് പറിമ്പളേ. നമക്ക് അത് ഉൾക്കൊള്ളാൻ കഴയില്ല എത്രോ ദൂരെണ് പറഞ്ഞട്ട കാര്യല്ല നമ്മളങ്ങനെ- കാണുമ്പോ ഞമക്ക് വല്ലാത്തൊരു ത് പക്ഷെ മക്കക്ക് നല്ല ക്ഷമ കൊടുക്കണം പറ- ണ്ട് കാരണം പ്പത്തെ കുട്ട്യേക്ക് അതാണ് ഇല്ലാത്തത്.
അത തന്നെ. ഞാനങ്ങനെ ഫോൺ അധികം കൊടുക്കാറില്ല. പിന്നെ പൊർത്ത് പോയിട്ട് കൊറെേ ഇവിടെ ട്ട്യള്ണ്ട് ഇഷ്ടം പോല പൊർത്തുന്ന് കളിക്ക്യാന്. പ്പ മ്മളെ കാണുന്ന മുമ്പ് തന്നെ പ്പൊ വര് ഗ്രൗണ്ടില് ഫു ഫുട്ബോള് കളിക്ക്യോ. അപ്പൊ അങ്ങനെ കൊറെേ കളിക
ഇപ്പോളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരി പ്പത്തെ ഒരു ജനറേഷൻന്ന് ച്ചാൽ നമ്മളെപ്പോളുംങ്ങനെ നോക്ക്യോണ്ടിരിക്ക
അതാ നമ്മളെപ്പോളും നോക്ക്യോണ്ട്ക്കണം ഉം.
നമ്മളെ ശ്രദ്ധ വിടര്ത് ഒ-
അതാണ് ഞാന് മോനോട് പറയുന്നത ഇവിടുന്ന് നമ്മള്. അമ്മളെ ത് വ്ട്ട് പോവുമ്പൾ പറയാതെ എവിടിം പോവരുത് പിന്നെ കളിക്കാൻ വിടൂലന്ന് പറയു-
കാരണം ഞ്ഞം ആ പറയും അതന്നെ അ പേടിച്ചിട്ട്. ശേ അല്ലെ നമ്മളാ കു ആ മ- ക്കളെ കൂട്ടത്തിലന്നെ ണ്ടാവും പറഞ്ഞ കേക്കാത്ത മക്കളൊക്കെ പ്പൊ ആ അന്ന് പറയൊന്നും വേണ്ടരും- ഓരന്ന് പർഞ്ഞാണ്ടതായാലും മ
ഉം അത തന്നെ.
ഒക്ക രീതിള്ള മക്കളാണ് ഓരോ ഫ്രണ്ട്സിലായിട്ടുള്ളത് ന്നുള്ളത്.
പ്പത്തെ മക്കൾ അതും പേട്യാണല്ലോ.
ആഹ് അതാണ് എല്ലും ശ്രദ്ധിക്കണം ഞ്പ്പ മ്മളത്ര- ശ്രദ്ധിച്ചാലും പിന്നെ വേറെ രീതിക്ക് വര്ണതങ്ങനെയുണ്ട്. തന്നാലും നമ്മളെ ശ്രദ്ധ വിടരുത് നമ്മളെ ശ്രദ്ധ കമ്മിയോണ്ട് എന്റെ ശ്രദ്ധ കമ്മിയൊണ്ടാണ- ല്ലോ അത് സംഭവിച്ചത് ന്നുള്ളൊര വസ്ഥ അമ്മക്ക് വരരുത്.
അത തന്നെ.
ക്കെ അള്ളാന്റെ തിലാണ് അവ് എങ്ങനെക്കെ വര്ണന്ന് നമുക്ക് പറയാൻ പറ്റൂല.
ഉം അത തന്നെ.
ആ് മോളെ പ്പള ഏ മോളാണോ ചെറുത് എൽ കെ ജി.
അല്ല മോൻ ൻക്ക് ചെറിയ രണ്ടെണ്ണം ആൺകുട്ട്യള. മോളാണ് വൽത് മൂത്ത് എട്ടില് പഠിക്കുന്നു ബോള്.
അത് ശരി ഉ ഉ.
മക്കള് രണ്ടാള് ഉം.
ആഹ ഞാൻ മക്കളെപ്പട് പറഞ്ഞച്ചി- പ്പണ്ടിര്ന്ന് കുട്ച്ച്പ്പണ്ടണീട്ടിട്ടുള്ളൂ കാരണരു സമാധാൻ- ത്തില് കുടുക്കണങ്കില് ഓരു പോണം.
അതാണ് ഒരു പോന്നവരെ ഒരു ഓട്ടായിരിക്കല്ലോ.
പോണ വരെ രാവിലെ നമ്മളൊരു അഞ്ചരക്കാണ്ട് എണീറ്റാ കണക്കാണ്.
ആഹ.
ഒന്ന് ഇരിക്കാടൈംല്ലല്ലോ അമ്മക്ക് ഓരോ കാര്യങ്ങൾ ഇതാക്കലും നലക്കലൈൻ്റെ ടെൽ
എത്രാണ്?
രാള് ഒമ്പത് ഒമ്പതരക്കെ ആവുമ്പോത്തിന് പോകും ഒരാൾ പ ത്തെ കാൽനാണ് വണ്ടി.
ഏ ഫുഡ് കൊണ്ടോവെ
അല്ലല്ല ഫുഡോന്നും കൊണ്ടോവണ്ടാ പറഞ്ഞിട്ട് കാര്യല്ല്യാ മ്മളയ്ന്റെടേൽ കൊറേ പണികള്ങ്ങട്ട് കയ് ച്ചക്കും. അലക്കലും ഏ ഫുഡും കാര്യങ്ങളും അത്യാവശ്യം അ ഒക്കെ വേക്കണ്ട് റെഡി ആക്കി വെച്ചാ പിന്നെ ഞമ്മക്കൊരു സമാധാനാ അയ്റ്റളെ പറഞ്ഞയ്ച്ചപ്പ നമ്മള് ഫ്രീ ആണ് ഈ ഇരുത്തമ്മക്ക് സമാധാനാണ്.
ആഹ് കുട്ടികള് പോയി കഴിഞ്ഞാ പിന്നെല്ലാം കയ്ഞ്.
നമ്മളാ ടൈംമിലമ്മള് എണീറ്റ് മ്മളെ പണികള് കഴിച്ചാ വേഗം തീരും. ആ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന്റുള്ളില് ചോറും കറിയും അതേപോലെ ചായിം കടിയും എല്ലൊം റെഡിയാവും. പിന്നെ അലക്കലും തീർ ക്കും. അലക്കി കഴിഞ്ഞ് ലാസ്റ്റ് അ അ അട നിപ്പോ അടിചരാനും തൊടക്കാനുണ്ട് അതൂടി തീർത് ട്ട് ആണ്ട് കുളിക്കാൻ നിക്കും. അങ്ങനാചെയ്യാ. ഉം അതാണ് വല്യ പണി അലക്കലാണ് വല്യ പണി അത് ആഹ്
മാത്രല്ല ഞമ്മളിപ്പഞ്ഞിപ്പോ സ്കൂള് പോവുന്ന സമയത് നമ്മള് തീർത്തിട്ടില്ലേ പിന്നെ നമ്മ കുട്ട്യാള് പോയാല് പിന്നൊരു മ
മടിയായി ശരിയാണത്. അലക്കല് ആണ്ട് തീർന്ന് കിട്ടിയാ തന്നെ വ ല്യൊരുപണി തീർന്നപോലെ തോന്നും. ആഹ് അത് പിന്നെ വേഗം തോരടും ഒന്നാമത് അ അ അകത്തൊന്നും തോരടാസ്ഥലല്യാതോണ്ട് വേഗത് വേഗം പൊർ ത്തണ് തോരട്ടാ കൊറെക്കെ വെള്ളം ചോർന്നാ നമുക്ക് അകത്ത് കേറ്റി വെക്കാലോ.
ക്ക അതെന്നെ.
പിന്നൊരു ഏഴ്മണി ആവുമ്പോത്തീന് അത് വേഗം തീർക്കും ഒന്നാമത് വാഷിങ് മെഷീ ഇല്ലാത്തോണ്ടേ. അല്ലെങ്കിൽ പിന്നെ മ്മക്ക് ടൈം അതവാഞ്ഞ് ഇതൊക്കെ ആവാണെങ്കി മ്മക്കത്ക്കാണ്ടിട്ടാ മതി.
ഉം
അതില്ലാത്തൊണ്ട് വല്ല്യ പ്രശ്നാ.
അതെന്നെ
വേറെ എന്താ ഫുഡിന് എന്തൊക്കെണ്ടാ ക്കിയത്? ഫുഡ് ഇണ്ടാക്കലൊടങ്ങിയോ?
ഫുഡ് എങ്ങനെ ഉച്ചക്ള്ള
ആ ഉച ഉച്ചക്കെക്കെള്ളത്. ആഹ്
കയ്ഞു.
ഉച്ചക്കക്കള്ളത്ണ്ടാക്കി. ഏഹ് അഹ് ശരി. പണികളൊക്കെ കഴിഞ്ഞുല്ലേ.
ഓ പണികളൊക്കെ കഴിഞ്ഞു. ഇനിപ്പം ഇന്ന് ഉച്ചക് മോക്ക് പേരന്റ്സ് മീറ്റിംഗ്ണ്ട് ന്ന് പറഞ്ഞ്ക്ക്‌.
രാവിലെ ഏഹ്
എ ഇന്നാണോ പേരൻറ്സ് മീറ്റിംഗ്?
ന്ന് ണ്ട്.
അഹ് ശരി. ആഹ്. ഉം ഉം. പിന്നെ രാവിലെന്താ കടിണ്ടാക്കീ ന്യേ?
എങ്ങനെ?
രാവിലെന്താ കടിണ്ടാക്കിന്യത്? കേൾക്ക്‌ണ്ടോ?
രാവിലെ പിന്ന
രാവിലെന്താ കടിണ്ടാക്കിന് ചായക്ക്?
ദോശയും മുട്ടക്കറിയും.
ആ
അതെ.
മക്കളൊക്കെ കഴിച്ചിട്ടന്നല്ലേ പോവാ. കഴിക്കാൻ മടിള്ളോരുണ്ടൊ?
ഇല്ല ഇല്ല ഭക്ഷണൊക്കെ കയ്ച്ച മോൾക്ക് കഴിക്കാൻ മടിയാ. പിന്നെ ഞാൻ വാരി കൊട്ക്കും. ഓള് ഡ്രസ്സ് മാറുന്നേൻ്റെ എടേക്കുടെ അല്ല ഞാൻ വാരി കൊടുക്കും. അല്ലേ കഴിക്കാണ്ട് പോവും ആ ടൈമ്ണ്ടാവുലാ ബസ് വരും. ആറെ എട്ടര എട്ടേമുക്കാലാവുമ്പത്തേക്ക് ബസ് വരും.
ബസ് വരും മം.
ആ ആ പിന്നെ.
പിന്നെ ഇനിപ്പോ എത്ത എൽ കെ ജി ഉള്ള ഒരു മൂന്നരക്കെ ആവുമ്പോത്തന എത്തൂലേ?
ഇല്ല മോനേ പിന്നെ വണ്ടിൽ വരുന്നണ്ട് പല വഴിക്കയാണല്ലോ വ ഇങ്ങനെ വന്നിട്ടാ പത്തിക്ക നേരം വീഴു ആഹ നാലേമുക്കാലൊക്കാ നാലര നാലേ മുക്കാലാവും കുട്ടിയാൾ ഇങ്ങട്ടെത്തണെങ്കില്. മോള് നാലേകാല ആവുമ്പോൾക്ക എത്തും.
ആഹ ആഹ മറ്റൂര് രണ്ടാളുല്ലേ മൂന്നാള ഒരു സ്കൂളാണോ?
ഓ എല്ല എല്ല.
വേ വേറെ സ്കൂ
വേറെറെ സ്കൂള്.
ആഹ ആഹ ഓക്കെ എന്ന